ഹലോ ഹലോ ആഹ എന്താ കേൾക്കണില്ലേ എന്താ റേഞ്ചിന് കൊഴപ്പുണ്ടോ
കേക്ക ന്നില്ലേ
കേ ആ കേൾക്കുന്നുണ്ടേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഹലോ ഹലോ
ഹലോ
ഹലോ ആ ണ്ടേ റേഞ്ചി റേഞ്ചിള്ളോ ട്ത്തല്ലെയ്
എല്ലാ ഉണ്ട് കേൾക്കണ്ടോ റേഞ്ച് പ്രശ്ന
ആഹ കേൾക്കണ്ട് കേൾക്കണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
ആഹ ആ അർജിൻഡ് ആഹ നല്ല വിശേ
ആഹ നോമ്പുണ്ടേ നോമ്പുന്നെയണന്ന് എന്തൊക്കെയ അവിടെ മഴ ണ്ടോ
ഇവിടെ ഒന്നുംല്ല ഇന്നും മയല്ല ഇന്നലേ ണ്ടെർന്നു
ആ് ഇന്ന് നല്ല മഴി ണ്ട് അതാ തോന്നണ് ഇന്ന് പ്പ റേഞ്ച്‌ ഇല്ലായി കൊറെ ആയാലോ ഇങ്ങീടൊക്കെ വിളിച്ചിട്ട്
ആഹ അതൊരോ തെരക്ക്‌ കാരണം അവരാ പണിയും തെരക്കും പിന്നൊക്കെ ജോലിക്ക് പോവലും എല്ലാം കൂടി ഒഴിവ് കിട്ടല്യ രാത്രിയാവുമ്പോണ വര അപ്പൊ ആഹ ആനാ പോവ്ണ്ട് അപ്പൊ പിന്നെ വരുമ്പോ രാത്രിയാക ഏഴ മണി കഴും
ആഹ അത് ശരി
പിന്നെ വീട്ടില് വന്നാല് പിന്നെ വീട്ട് പണി കഴിഞ്ഞഞ് മക്കള നോക്കി കഴിയുമ്പോഴത്തേക്ക് കെടക്കാനാാവും
ആഹ അത് ശരിയ
ആഹ എന്തൊക്കെയാണ് ഇന്ന് സ്പെഷ്യലി വൈകുന്നേരത്തെ
വൈകുന്നേരത്തെ സ്പെഷ്യൽ എന്താ ഇന്ന് എന്തെങ്കലും സ്പെഷ്യൽ ണ്ടാക്കണം പത്തിരി ചിക്കൻ കറിയോ അങ്ങനെ എന്തേങ്കിലും ചെയ്യണം വിചാരിക്ക് ണ്ട്
അവിടെ അ അതൊക്കെ ഇണ്ടാക്കാ മതിയാവുലേ
ആഹ ഇവിടെ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് പിന്നെ കുട്ട്യാൾ ട്ടിയെൾക്കൊന്നും നോമ്പില്ല ഇൻക്കാണ് നോമ്പുള്ളത് അപ്പൊ പിന്നെ ക്കാ പിന്നെ സ്നാക്സ് അങ്ങനെപ്പോൊ എന്തെിലൊക്കെ നമ്മള് കൊറച്ച കടിയായിട്ട് എന്തെങ്കില ഉണ്ട കു വെള്ളം ഒക്കെ വേണം ന്തേങ്കിലൊക്കെ ഏതാലും ഇപ്പഴ മഴൊക്കെ ആാവുമ്പോ
അവിടെ അങ്ങനൊക്കെ വേണം
ആഹ
പൊരിച്ചകടി നിർബന്ധമാണ് എന്തെങ്കിലും ആയിട്ട് വേണം സമൂ സേ കട്ലേറ്റോ അതാണ് മെയിനായിട് വേണ്ടത്
നമുക്ക് നോമ്പാണെങ്കിലും പക്ഷെ കുട്ട്
കുട്ട് ആ ആ കുട്ടിയക്കെ ഐന് ആ എന്ത വേണം അതൊരു ദിവസം ണ്ടാക്കില്ലെ പിന്നെ പറയും ആ ഒന്നും ണ്ടാക്കില്ല ഒന്നു ൽ ല്യ കഴിക്കാനൊന്നൂല്യ അതൊണ്ട് പിന്നെ താല ഉണ്ടാക്കും
ആ അതെ അതെ എന്തേലൊക്കെ ആയിട്ട് ഉണ്ടാക്കും ഇബടെ ദിവസ തീരെ മഴ ഉണ്ടായില്ലാ ട്ടോ
ആ എവിടെ ഇന്നല്ലേ ഇനു മയ രാവിലൊക്കെ മയി നിന്നിപ്പോ ഒന്നും ലവയിലൊക്കെ ഉണ്ട് വൈകുന്നേര ഇാണോന്ന് അറിയില്ലത്
ആ ആ വ ന്ന നേര രാത്രിയ ഒക്കെ ചെ മഴ ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ മഴ പെയ്ക്കണം മിന്നാനും ഇല പകലൊന്നും തീരെ മഴ ഉണ്ടായിരുന്നില്ല ഇന്ന് അതിനന് വേണ്ടി ഇപ്പ നല്ല മൂടി നിന്നിട്ട് മഴ പെയ്യും
ആ വിടവിനൊന്നുല്ല എന്താന്നറിയില്ല അയ്നൊണ്ട് നല്ല ചൂടുണ്ട് ക്ഷീണവും വന്ന്ക്ക്ണ് ക്ഷീണം
ആ ൻക്ക് ഇന്നലേം നോമ്പ്ണ്ടേര്ന്ന് അതോണ്ട് ഇന്നും തന്നെ വല്യ കൊഴപ്പം തോന്ന്ല്ല മഴ ഉണ്ട്
ആ അ മയായോണ്ട് അത്ര ക്ഷീനണ്ടാ ഇത് വടെ വെയില് നല്ല വെയിലാ
ആ അത് ശെരി ന്നപ്പോ ഒഴിവേ ക്കാരം
ആ ന്ന് ലീവാണ് ലീവ് ഇതിന്റെ നോമ്പിന്റെ ലീവല്ലാ ഞങ്ങക്ക് ഞാൻ നൈറ്റേന്നു ഇന്നലെ അപ്പൊ അത് അത് എറങ്ങുമ്പോ ഒരു ലീവ്ണ്ടാവും നമുക്ക് ആ ലീവ ഞങ്ങക്ക് മറ്റേ ലീവൊന്നുല്ല
ആഹ് അയ് ശെരി
താലായാലും പോണം എന്തായാലും പോണം. ലീവൊന്നുണ്ടവുല്ല പിന്നാള്ത് ണ്ടാവൂല്ലല്ലോ കേറാന് വേ റെ അമ്മക്കിട്ടാത് സമയം അമ്മക്കെന്നെണ്ടാവല്ലോ
ആഹ് അതെന്നെ
ഇപ്പെ ത് കഴിഞ്ഞ് ഇങ്ങോട്ടെറങ്ങ്യതാണ്.
ആഹ് ഇയ്യെന്താണ് ഭക്ഷണണ്ടാക്ക്ണേ?
പത്തിര്യെക്കെണ് ണ്ടാക്കല് ഇവടെ പത്തിരി മാക്ക് മോൻക്കെന്തായാലും വേണം. ഞാനൊറ്റക്കാവുമ്പോ വിയാക്ക് ഏഹ്
എന്താ കറ്യൊക്കെ വെക്കണ്?
കറി ചിക്കനെന്നെ പത്തിരിക്ക് പിന്നെ ഓൽക്ക് ചിക്കൻ കറ്യെന്നെ വേണല്ലോ മ ക്കക്കായാലും മ്മക്കും അത് നിർബന്ധാണ് മീൻകറ്യൊന്നും കൂട് അങ്ങനെ പറ്റൂലമ്മ ക്കും അതോണ്ട് ചിക്കൻ കറ്യെന്നെണ് വെക്കല്. അവിന ത് നിർബന്ധാണല്ലോ.
ആഹ് പിന്നെ വേറെ ന്തൊക്കെ വിശേഷങ്ങള്? വീട്ടില് പോവാറ്ണ്ട് വീട്ടിലിപ്പോ ഞാന് കൊർച്ചായി പോയിട്ട് ഇവടെ വീട് പണ്യാണടി. ക്ക് അഹ് വീട് പണ്യായതോണ്ട് പിന്നെ അ ആഹ് ഇന്റെ വീട് ഞാ വെച്ച്ട്ട്ണ്ടായിര്ന്ന് ല്ലെ ഞാ അന്നോട് പർഞ്ഞ്
ആഹ് ആഹ് ആഹ് ആഹ് അന്ന് ഇങ്ങള് പറഞ്ഞിര്ന്നല്ലോ ല്ലേ.
ആഹ് വീട് വെച്ചിട്ടുണ്ടായില്ല അപ്പളാ വീട് വെക്ക ണ്ടിട്ട് ഞാന് എന്താണ് അയ്ന് പണിയ തെരക്കും കാര്യങ്ങളൊക്കായിട്ട് ഇപ്പ കൊർച്ചായിട്ട് ഇങ്ങനെ യൊട്ക്കും പോവാലില്ല ഇതിന്റെ തിലെന്നായിട്ട് ങ്ങനെ വീട്ടിലൊക്കെ പോവല് കൊറവാണ് പിന്നെ സ്കൂളും
ആഹ് ആഹ് ആഹ് പിന്നെ ആഹ് ലീവൂണ്ടാവൂല. ഇന്നത്തെ ലീവ് നാളെ ട്ക്കല്ലോ എന്തായാലും.
ആ അതെ ഇന്നിപ്പോ ഒന്ന് ഒഴിവുണ്ട് അപ്പൊ നാളെ സ്കൂളുണ്ട് അങ്ങനെയൊക്കെയല്ലേ പോയിട്ടില്ല എങ്ങനെയായാലും ഏകദേശവൊക്കെ വീട് പണി കഴിയാറായി ഇനിയിപ്പോ അങ്ങനെ ഒരീസം പോണം എന്നാലും ഇടക്കൊന്ന് പോയില്ലങ്കിൽ ഒരു സമാധാനക്കേടാ ഇല്ല ഭർത്താവ് ഇപ്പോ ഇവിടെ ഇണ്ടായിരുന്നു പോയി
ഉം ഉം
ഏ വേറെന്തൊക്കെയാ വിശേഷങ്ങള് എന്താ കൊഴപ്പവൊന്നുവില്ലാ ഈ ഇങ്ങോട്ടൊക്കെ വരാന്ന് പറഞ്ഞിട്ട് എന്തേ വരാതിരുന്നേ
ആ അങ്ങനെ ഓരോ തിരക്കുള്ള ലീവ് ഉള്ള ദിവസം വരാനും ക ലീവുള്ള ദിവസം ഓരോ പണി വീട്ടിൽ തന്നെ ഉണ്ടാവും വീട്ടിൽ തന്നെ എന്റെ വീട്ടിൽ തന്നെ പോവാൻ നേരം കിട്ടലില്ല
ആഹ് ശരിയാണ് അനക്കാണെങ്കിൽ ഇങ്ങനെ ജോ ജോലിക്ക് പോണ കാരണം എവിടേക്കും പോവാനും
ആഹ് പോവാനും കഴിയൂല്ല ആഹ് ആ ഇല്ല്യല്ല അത് ഞങ്ങക്ക് മാസത്തിലൊരു ലീവ് അത് ഇട്ക്കാനേ പറ്റുള്ളൂ അത് ഞായറാ ഞമ്മക്കിഷ്ടള്ള ദിവസം ഇട്ക്കാ
ആണോ
അത്രേള്ള് അല്ലാണ്ട് ഒന്നും ഇട്ക്കാൻ കഴീല
ആ അങ്ങനെ ഇയ്യ് എങ്ങനെ ചിക്കൻ കറി എങ്ങനെ ഇണ്ടാക്കാറ്
ഞാനന് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടീട്ട് ഇങ്ങള് അങ്ങനെല്ലേ വെക്കല്
ആഹ് ഞാനങ്ങനെ ഉള്ളിം തക്കാള്യൊക്കെ വാട്ടീട്ട് അങ്ങനെ ചിക്കന് മസാല ഇതിൽക്ക് ഞാന് തേങ്ങ വറ
ആ ആ ഇവിടെ പിന്നെ വറുത്തരക്കലില്ല ഇക്കൊന്നും പറ്റാത്തത് സാമ്പാറ് മാത്ര വർത്തരയ്ക്കൊള്ളൂ പിന്നെ സമയം ഇല്യാത്തയ്ങ്ങണ്ട് പോണെയുംകൊണ്ട് പിന്നെ
ഇല്യട്ടോ അത് നിക്ക് അറിയൂല സാമ്പാർ വർത്തരച്ച്
ഉം അതെ
സാധാരണ ഉണ്ടാക്കൂലേ ള്ളേ
ആ ഞങ്ങള് പിന്നെ ഞാൻ പോണയിം കൊണ്ട് പിന്നെ തലേന്നൊക്കെ വറത്ത് അരച്ച് വെച്ചാല് ഫ്രിഡ്ജില് എടുത്ത് വെക്കും അല്ലാണ്ട് രാവിലെ അയിനൊന്നും നേരെണ്ടല്ലേ മണി ആവുമ്പോ അവടെ ക് കേരണം
ആഹ് അത് ശരിയാ
ഇവട്ന്ന് വ ആഹ് വരുന്ന ബസ്സ് കേറി അവടെത്തുമ്പോത്തേക്ക് അവിടെ ടൈം തെറ്റിയ എടങ്ങേ
ണംന്നൊക്കെ പിന്നെ ഈ ഗ്രൂപ്പ് ഉണ്ടാവോണ്ട് അയ്ല്ങ്ങനെ മെസേജ് അയ
ആഹ് അതാണ് എല്ലാരും ഇപ്പൊ അതാണല്ലോ അയ്ല് മെസ്സേജ് അയ് ക്ക്ണേങ്ങൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകായ വിളിയില്ലല്ലോ അതാണ് എന്താ മക്കളെന്താ ക്കാ
മക്കള് ഇവിടെ ഇണ്ട് എല്ലാർക്കും ആഹ് ഒരാള് പള്ളിയിൽ പോയിട്ട്ണ്ട് എന്താണ് ഇന്ന് മറ്റേ ആൾക്കാര് ഇവിടെ കളിക്ക്ണ്ട്
ഏ ഏ
അവര് മേലെ മുകൾക്ക് പൊയ്ക്ക്ണ് മുകളിൽ അവിടെ അവിടെ കളിക്ക അവിടെ കളിക്ക്ണ സാധനങ്ങളൊക്കെ അവടേണ് അവരെ അപ്പൊ അവടെ കളിക്ക താഴെ ആവുമ്പോ അവര്
ആഹ് എല്ലാം കൂടി ആ എല്ലാരും വാരി വലിച്ചിടല്ലേ ഇവടിം സ്ഥിതി അതന്നെയാണ്
പണി ഏകദേശം ഒക്കെ ആയിട്ട്ണ്ട് അപ്പൊ നമ്മള് നിക്ക്ണ വീട്ടിലെന്നേണ് വീട് വീട് പണി ചെയ്യണതേ അമ്മള് നിക്ക്ണ ട്ടില് വീട്ടിലെന്നെ ആ അപ്പൊ അമ്മള് ആഹ് അപ്പൊ അമ്മള് നിക്ക്ണ വീടന്നേണ് ഭാഗം പൊളിച്ച അങ്ങനെയൊക്കെ ചെയ്യാണ് അപ്പൊ പിന്നെ എങ്ങനെ വല്ല്യ കൊഴപ്പില്ലാതെങ്ങനെ
ഉം ഞങ്ങള് പിന്നെ ഉം ത തറവാട്ടില് ഇവിടെ ആരുല്ല്യ വീടൊന്നും ഉണ്ടാക്കാൻ നോക്കിയില്ല ഇണ്ടാക്കണം തറവാട്ടില് ഉമ്മ മാത് ത്രേ ഉള്ളല്ലോ അപ്പൊ പിന്നെ അവിടെ തന്നെയാണ്
ആഹ് അൻ്റെ ഭർത്താവ് ഇബടെ നാട്ടിലാ
അതുകൊണ്ട് പിന്നെ അല്ല അല്ല റിയാദിലാ സൗദിയേലാ
ആഹ് അത് ശരി
അപ്പൊ ന്നെ ഇവിടെ ആരൂല്ല്യല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ നോക് ക്കീട്ടൊന്നുല്ല്യ
ആഹ് അത് ശരി പിന്നെ നമ്മ പ്പോ ങ്ങനെ വിളിക്കല് കൊറവ
ആ
ഇവടെ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോവ്ണ്ട് സുഖാണ് ഇനി ഇപ്പോ വൈകുന്നേരത്തേക്ക് ഇങ്ങനെ നോക്കണം ഇപ്പൊ ഇപ്പൊ നേരെ വെള്ത്താല് കുട്ട്യാക്ക് ഭക്ഷണൊക്കെ വേണല്ലോ നെയ്ച്ചോറൊക്കെ വെച്ച് കൊടുത്തിട്ട് അവരൊക്കെ സെറ്റ് ആക്കി കൊടു നെയ്ച്ചോറ്പോലെ ങ്ങനെ മസാലൊക്കെട്ട് ട്ട് അങ്ങനെ വേവിച്ചു കൊട് ന്നാ പിന്നെ കറി ഒക്കെപ്പാടെ വേണ്ടല്ലോ വിചാരിച്ചിട്ട് രാവിലത്തും രാവിലത്തെ ആ അടുത്ത തന്നെ ഒരു ഹോട്ടല് ണ്ട് അവിന്ന് കൊറച്ച് കറിയൊക്കെ വാങ്ങി കൊടുത്തു അങ്ങനെ
ഇപ്പ അയിന് വാങ്ങാൻ കിട്ട്ണേങ്ങൊണ്ട് എല്ലാർക്കും വേ അങ്ങോട്ട് വാങ്ങാൻ നിന്നാ മതിയല്ലോ
അതെ വാങ്ങന ഭക്ഷണ നല്ലതോന്നല്ലട്ട ന്നാലും നമ്മള് എന്തെലും ഇതിന് കാര്യത്തിന് വാങ്ങ
ആ അതെന്നെ പെട്ടെന്ന് ആ പെട്ടെന്ന് കയ്യാ ഞാ വാങ്ങി വേണല്ലോ
ആഹ അത്ല്ല പിന്നെന്താ വേറെ കൊഴപ്പൊന്നുല്ലല്ലോ
ഇല്ല ഇല്ല എല്ലാരോടും അന്വേഷണം പറയേണ്ടി
ആ അയ്ക്കോട്ടെ ന്നാ ഞീ വിളിക്കോണ്ട്
ആ ആ ഞാന് ആ ആ ഞാന് ഒയ് വിന് വിളിക്ക്ണ്ട് ഇങ്ങോട്ടും വിളിക്കേണ്ടി
ആ അയ്ക്കോട്ടെ ഇവിടെ വീട് പണിയൊക്കെ കഴിഞ്ഞാലേ ഇവിടെ ഇത്ണ്ടാവും ഒരു ഫംഗഷൻ ങ്ങനെ ണ്ടാവും
ആ ആ അപ്പൊ വര് ആ ആ വിളിക്കേണ്ടി വരുന്നുണ്ട് അങ് ഇങ്ങോട്ട് വെരേണ്ടി ഒരു ദിവസം
ആ അ
വരാ വരാന്ന് പറഞ്ഞിട്ട് വെര്
ഞാൻ വെര്ണ്ടെടി ഞാൻ നിന്റെ പോലെ തന്നെ എനിക്ക് ഒഴിവില്ലാത്ത കൊണ്ടാണ് ഞാൻ എവ്ടുക്കും എറങ്ങാത്തത് ഞൻ ഒന്നും എല്ലാതും കഴിഞ് ട്ടോ
ആ ആ ആ
അയ്ക്കോട്ടെ
ആ ന്നാ ശെരി ആ ന്നാ ശെരി